അലോ
ആഹ് ഇങ്ങളെന്താ പാമ്പിന്റെതൊക്കെറഞ്ഞെ ആഹ് കേക്ക്ണ്ട് അങ്ങട് കേക്ക്ണ്ല്ലേ
കോ ആ ണ്ട് കോഴിക്കൂട്ടിലേ പാമ്പ് പിന്നെ ഒരീസം ഞ കോ ഇബടീണ്ട് പാമ്പേ കോഴിക്കൂട്ടില് മുട്ട കോഴിക്കടചൊട്ത്തീനേ അത് കോഴിനെ കൂട്ട്ക്ക് തിന്നാ കൊടുക്കാൻ മാണ്ടി നോകിയെതാ കോഴിനെ വിളിച്ച അപ്പം നോക്കുമ്പോ മുട്ട വെച്ചോട്ത്തൊന്നും കാങ്ങ്ണ്ല്ല്യ അയ്ല് പിന്നെ ടോർ ർച്ചട്ച്ച് നോക്കുമ്പോണ്ട് ഒരു പാമ്പ് ആഹ് പാമ്പ് ഓരോ മുട്ടിം പിന്നെ ഇട് ത്തുകാണ്ട് അത് പെട്ടിപ്പുടിച്ച് കടക്ക മുട്ട എത്രണ്ണോ പൊട്ടിച്ചത് തിന്നും ചെയ്തണ്ണ്. മുട്ട കുടി
അത് അയിന്റെ മുട്ടേറ്റെ വിചാരിച്ചാവോ പാമ്പിന്റെ മുട്ടേറ്റെ വിചാരിച്ചാവോ കെട്ടി പിടിച്ചു കെടക്കണെങ്കി.
അത് തിന്നാ വന്നതേ മുട്ട ഓർക്ക് തിന്നൂടെ അത് എന്തോ അറില്ല. ഏതാനും മുട്ടൊക്കെ പോയി നാലാഞ്ചണ്ണം ഇണ്ടായിനീ പിന്നെ ഞമ്മക്ക് ഇട്ക്കാൻ പറ്റില്ല പിന്നെ ആൾക്കാരൊക്കെ വന്ന് പാമ്പ്നെ ത തച്ചൊന്നക്കാ വല്യ പാമ്പേ
പേടിയാലേ അയിക്ക് കയ്യോ തലെക്കെ ഇട്ട്ണെങ്കി നമ്മളെ കൊത്തിയാ എന്തെങ്കി ബാക്കി ഇണ്ടാകോ
ടോർച്ചടിച്ചൊക്യാണ് അതോണ്ട് കൊഴപ്പണ്ടായില ടോർച്ചടിച്ചില്ലെങ്കില് പ്രശ്ണാണ് ഞമ്മള് പെട്ടെന്നൊന്നും കൈയിടാനോ
അത് കയ്യും നമ്മള് ചെൽപ്പോ കോഴിക്കൂട്ട്ക്ക് അങ്ങനെ കൈയിടോ ലോ
ആ അത് ചെയ്യരുത് ഞമ്മള് എപ്പളും വെളിച്ചണ്ടോ നോക്കി
ഞാനൊക്കെ ഇവിടെ അങ്ങനെ തന്നെ ഇടല് കയ്യാണ്ട് ഇടൂല കയ്യാണ് ഇടലാ തലയാണ്ട് ഇട്ടാണ്ട് മുട്ട എടുത്ത് പോവും രാവിലെ എങ്ങനെയാലും മറ ക്കും രാത്രിയ്ക്കാരം കോയിക്കൂട്ട്ന്ന് അങ്ങന കോഴക്കളെ ഇടലും കോയിക്കളെ പുടിച്ചിടാം പോകുമ്പോ ട്ടെക്കെട്ത്തക്കല്
ആ ഇഞ്ഞ് അത് ചെയ്യരുത് ഇപ്പൊ ഈ പാമ്പേളെ ശല്യം കൊണ്ട് ഓല് മു വരേയ് എല്ലോട് ത്തുംണ്ടാവും ചെറിയൊരു മട മതി അയ്റ്റങ്ങക്ക് പാമ്പൊക്കെ വരാന് എങ്ങനെ പോര്ണത് അറീല ഉം അകത്ത്ക്കും കേറി കൂടും എങ്ങനെ അകത്ത്ക്ക് എത്ത്ണത് അറീല്ല നമ്മള് എപ്പളും വാതിലട് ച്ചോണും തൊറന്ന് ഇട്ടോണും ആ എങ്ങനെ കാങ്ങ്ണില്ലല്ലോ അകത്ത്ക്ക് എപ്പളാ കേറി കൂടണ് നമ്മക്കറീല്ല കോഴിക്കളെ മുണ്ങ് ണെ പാമ്പോളുണ്ട് കൊത്ത്ണതുണ്ട് കൊത്തിക്കാണ്ട് ആഹ് മലമ്പാമ്പുണ്ട്
കുറിച്ചണ്ട് ഇവിടെ ഒര് അമ്പലം
കീര്യാളും വെട്ടും കീര്യാളും വെട്ടും ഞങ്ങക്ക് ഇവ ഉണ്ടായീനി നാലഞ്ച് കോഴിക്കള് ഉണ്ടായീനി ആദ്യം പിന്നെ ഈ മണ്ണിന്റെ കൂടേയ്നി അല്ല ആ കൂട്ന്റെ ഉള്ളില് ഞങ്ങളൊരീസം വിര്‌ന്നോയീനി വിര്ന്നോയി വന്ന വന്നോക്കുമ്പണ്ട് കൂട് തൊറന്നിട്ട് തൊറന്നിട്ടില്ല കോഴിക്കള് ചത്ത് കടക്ക്ണ്. അപ്പ എത്ത തുറന്നൊന്നൊക്കാത്ത നോക്കുമ്പണ്ട് അയില് ച തട്ക്ക. താണ് എലി വര് പട്ത്ത്കാണ്ട് മണ്ണിന്റെ കൂടാണ് അയ്റ്റക്ക് ഇതാക്കില്ലല്ലോ കല്ലല്ലേ. ചെറിയ കട്ടകളൊക്കെ വെച്ച് കാണ്ട് ഞങ്ങള് പെണ്ണ്ങ്ങളന്നെ ഇണ്ടാക്കി കൂടേനി.
അയ്ന്റൊള്ളൂക്കൂടേ കേറ്യയ്ക്കാരം ലേ.
ട്ട അത് ആ കീര്യാളത് ഇത് ചു താക്കിയാണ്ട് എങ്ങനെക്കോ ചെറ്യാരു മടമത്യാ.
പെരുച്ചായി മട ഇണ്ടാക്ണമാതിരി കീര്യളും മടണ്ടാക്ണ്ടാവും.
ആഹ് ന ഇങ്ങട്ട് അയ്ന്റെ ഉള്ള്ക്ക് പോയീ എല്ലാത്തിനിം വെട്ടിട്ട്ണ്ണ് ഒരു കോയിനെ വലിച്ച് കൂട് പൊന്തിച്ച് കാണ്ടേ കൂണ്ട ഈ വാരൂ പലകണ്ട് വെച്ച കൂടേനി. ആ.. ങ്ങട്ട് ഐറ്റംണ്ട് മേലെ. ബൽച്ച് കൊണ്ടോയിട്ടിണ് കൊന്നിട്ടക്ക. നാലണ്ണം കൊന്നിട്ട്. മ് മ് അ ആ പിന്നെ കോയ്ക്കളെ നോക്ക്ണ പൂത്യാന്നല്ല. പിന്നെ നോക്ണ പൂത്യന്നെ പിന്നെ ഉം പിന്നെ പൂതി കഴിഞ്ഞിലേ നമ്മളെ കുട്ട്യാള നോക്ക്ണ മാതിരി നോക്യതാര്ന്നു. പിന്നെ ആ പൂത്യാന്നെ കയ്ഞ്ഞ് ഞങ്ങളൊക്കെ വിരുന്നോയ്‌വര്മ്പോ അടീലൊക്കെ വെച്ചെങ്കി ഞങ്ങളെ മുന്ന്ക്ക് ഒപ്പം മണ്ടി വരും. ന്നട്ട് അടുത്തുള്ളരൊക്കെ ഞങ്ങളെ വന്ന്.
നമ്മളെ കുട്ടിയളൊക്കെ വര്ണാതാരി ല്ലേ? കുട്ട്യാളൊക്കെങ്ങ നമ്മള് വിര്ന്ന് കൊർച്ച് പോവുമ്പോ നമ്മളെ കാണാതെ പോവുംമ്പോ മണ്ടി വര്ന്ന് റോട്ട്
ആഹ് അങ്ങനെന്നെ ഇങ്ങട്ടഅവ നോക്യാ കോയി കുട്ട്യാള് ഓലെ വൈത്തല പോണ് അമ്മളരിഒക്കെ ഇട്ട് കൊട തിന്ന്ക്കാണ്ട് അഹ് പോകും. അങ്ങനെ പിൻ ആ..., പിന്നെ പൂതി കയ്ഞ്ഞ് പൂതി
പിന്നെ ഇങ്ങനൊക്കെ ഒരനുഭവം ഇണ്ടാകുമ്പോ ഇണ്ടാക്കാനും തോന്നൂലേ.
ഇപ്പ ഇണ്ടാക്കലില്ല. അതിപ്പ അങ്ങനെ ആയിട്ട് ഇപ്പ കൊറേ ആയി. പിന്നെ കോയിക്കളെക പൂതിന്നല്ല ഞമ്മളെ കുട്ട്യാളെ നോക്കുമ്പോലെ നോക്കി വളർത്തിക്കാണ്ട് ഇങ്ങനെക്കെണ്ടോ
ഇണ്ടായ കാര്യാണ് കോയിന്റെ എർച്ചിക്കും മുട്ടക്കൊക്കെ പൈസ ഒടുത്ത് മാങ്ങണ്ടല്ലോ. ഉം
അയ്നിപ്പന്താ ചെയ്യ്ണെ ഇങ്ങനെല്ലേ.
നിനക്ക് വീട് പണി അറിഞ്ഞില്ലേ. അപ്പ അതുകൊ വാർത്ത് ക്കാണ്ട്ണ്ടാക്കിക്കൂടേന്യോ കോയി. കുടുങ്ങിപ്പോ ഒന്ന്. വീടിന്റെ അടുത്ത്.
ഇതുല്ല. ഇഞ്ഞ്പ്പോ ഒന്ന് ഉണ്ടാക്കിഓക്കാ. ഉണ്ടാക്കാനും ഞങ്ങക്ക് കൊറഞ്ഞ സ്ഥല ഒള്ളേ ഇപ്പെയ്. സ്ളേവൊക്കെ ഇണ്ട് ഇവടെ ചെറ്യാ സ്ളേവ് അതോണ്ട് കല്ല
അല്ലേ പിന്നെ കോഴിക്കക്കക്ക് കൂടാൻ പറ്റത്ത നമ്മളൊരു വീട് പോലെ ഇണ്ടാക്കാ. വാതിലൊക്കെ വെച്ച്കാണ്ട് അങ്ങനെ ണ്ടാക്കിച്ചക്കവിടെ.
ഏ ഏഹെ.
സ്ലേവൊക്കെ വാർത്താണ്ട് വീടിന്റെ അട്ത്തന്നെ. ഇന്നാലും പേട്യാണ് എപ്പയുംങ്ങനെ ടോർച്ചട്ച്ച് നോക്കണം പാമ്പ ഇണ്ടായാ പാമ്പ്ക്കളിം
മ്.
ശ്രദ്ധിച്ച അങ്ങനെ നടക്കണം. ഞാപ്പൊടുക്കും വിര്‌ന്നോലില്ലേ. ഇപ്പൊ കോഴിക്കളും താറാവും ക്ക ഉണ്ട്. ആടും പോത്തൊക്കെണ്ട് അയ്റ്റങ്ങളങ്ങനെ നോക്കിത്തർക്കണം. നോക്കുബൊരു സമാധാനം ഉം അയ്മേ വരുമാനുംണ്ട്.
ആഹ്. ആക്കമാ
വീട്ടിലെ മ് വല്യ കുടുംബങ്ങൾത്.
തറവാടാണ്. എളച്ചന്മാരും നാത്തൂന്മാരും ഉം മൂ മൂത്തേച്ചന്മാരും പത്ത് പത്ത് മക്കളന്നെ ഉണ്ട് ഉമ്മാക്ക്
വേറെ പോയില്ലേ
വേറെ പോയില്ല, ഒക്കെ ചെറുതാണ്. വെല്ത് മോ ഞങ്ങളാണ്.
ഏ എ
ഒക്കെ പിന്നെതിന്റെ താഴെക്ക്ല്ലതാ കല്യാണം കഴിച്ചരും കല്യാണം ഉം തറട്ട്ണ് പെരപ്പണി ഒന്നും കഴിഞ്ഞില്ല ഞ്ഞിനിങ്ങക്ക് എങ്ങനെ പെരപ്പണി എന്നൊക്കെ അറിയണേ
ആഹ അഹ്സെരി. ഏതാലൊക്കെ നടക്കട്ടെ ഏതാലൊക്കെ നടക്കട്ടെ മറ്റൊരു കല്യാണം കഴിച്ചതോ പോകാനും പറ്റില്ലല്ലോ
ഉം നല്ല സ്നേഹത്തിലാണ് കുടുംബി ഞാന ഇപ്പ ഇവിടുന്ന് ഇപ്പ പോകാനയ് ക്കൂലാ എല്ലാരും ഇവിടന്നാതി വ വല്യ വീടാണ് മേലെക്കൊണ്ട് അടിക്കൊക്കെ ഉണ്ട്
ങേയ്
പിന്നെ പോത്തും പശുതൊക്കെ ഇപ്പ നോക്കും. ഇപ്പന്നെ നോക്കുംചെയ്യും അതിനിങ്ങനെ പുല്ല് തൊക്കെ നമ്മളിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി.
ഹെൽപ്യ്താൽ തി അപ്പൊ സുഖല്ലേ ഇപ്പ അങ്ങനത്തെ കുടുംമ്പൊക്കെ ചുരുക്കാണ് ഉം ഒത്തരുമള്ളതെയ ഒക്കെ ഓരോ
പണിക്കാരില്ലാത്തന്ന് ഞമ്മൾ എടുത്തൊടുക്കാണെങ്കിൽ
ഏയ്
മാണ്ട പറഞ്ഞാലും തരും, നല്ല സ്നേഹ നല്ല സ് സ്‌നേഹത്തിലാണ് കുടുംബം അപ്പോ പിന്നെ ഒന്നും പോകാൻ തോന്നൂല.
ഹ് മ്
എല്ലാരും
അയ്സെരി
ഇന്ന്പ്പ പണ്ടത്തെ പണിയൊന്നില്ലല്ലോ തിരുമ്പാൻ മിഷീൻ ചെയ്യണ്ട് പിന്നെ, എല്ലാരും കൂടിയാണ്ട് എടുക്കുമ്മ്പോം വേഗം കയ്യിംചെയ്യും.
അഹ് സെരി സുഖാലേ, ഇപ്പോ അങ്ങൻത്തെ കു കുടുംബൊക്കെ ചുരുക്കാണ് എവിടെയെങ്കിലും ഒക്കെ കേൾക്കലുള്ളൂ അങ്ങനത്തൊക്കെ ഉം
ഇഞ്ഞിപ്പോ എല്ലാരും കല്യാണം കഴിച്ച് ആവുമ്പോതിന്എങ്ങനെ അറിയിലാ ഇപ്പഴല്ല സ്നേഹത്തിലാ.
നല്ല ആ ഇപ്പൊ സ്നേഹമാണെങ്കി ആ കുട്ടി പുറത്തുന്നെ വര്ണ
കൂട്ടി പുടിത്തന്നെ ഇണ്ടാവല്ലോ പിന്നെ അയ്ന് ഓലങ്ങനെയാ നിക്കണത്. അത് കണ്ടാണ്ടല്ലേ നമ്മളിങ്ങന നിക്ക
ആഹ അപ്പൊ അതേമാതിരി ശീലിപ്പായാല് കൊഴപ്പത്തൂല്ല. നന്നായി വരട്ടെ ഉം നന്നല്ലതീപോണം ജീവിതം കൊറച്ചല്ലേ ഉള്ളൂ
കുറച്ചല്ലള്ളൂ അതനെ. ഇപ്പ ഇവിടന്ന് ഇപ്പ പറയണ ഇണ്ടാവുമ്പോ എല്ലാരും ഇവിടെ നിക്കാ ഇനി പോക വേറെ പോകണെ വീട്ട്ക്കൊന്നും പോവര്‌ത് ഇവിടെ അടുത്തന്നെ ഞങ്ങക്കന്നെ കുറെ സ്ഥലങ്ങളുണ്ട്.
ഉം
അവിടെന്നെ മതി പറഞ്ഞ്
ജീവിതം കുറച്ചുള്ളൂ മരിച്ചാ പിന്നെ മരണ ജീവിതം കുറേല്ലേ പിന്നെ അറ്റല്ലല്ലോ കഖബറും മഹ്ഷ ത്രയും നരകും സ്വർഗം സ്വർഗം കിട്ടിയാ കയിച്ചിലായി നേരകാ യി പിന്നെ കാലാ കാലോ ആയിലല്ലേ പടച്ച റബ്ബ് കാക്കട്ടെ
അങ്ങനെ നരകത്തില ന്നെല്ലേ തീയില് കളിക്ക്ണ മാതിരി അല്ലേ
ആഹ തീരല്ലേ കിടക്ക് നരകത്തിലായാൽ കബറിലായാലപ്പോ ശിക്ഷ നരഗത്തിന്റെ വാതില് തുറന്നരല്ലേ ആഹ് ചൂടനുബവിച്ച് കെടക്കണ്ടേ അള്ളാ കാക്കട്ടെ പഠച്ചനോട് പറയാ ഇബാദത്ത് ഏതായാലും കുറവാണ്. പിന്നെ മൻസന്മാര് ഞമ്മളെ കുടുംബം തെറ്റിപിരി പിന്നേർഞ്ഞാൽ അയിന്റെ ഡബിളെ കുറ്റല്ലേ
ആഹ്ആഹ
അതന്നെ അള്ളാ കാക്കട്ടെ
പിന്നെ ചായുടി കഴിഞ്ഞോ? എന്താ ചായക്ക് ഇണ്ടാക്കെയ്?
ചായക്ക് ദോശണ്ട് ചിക്കൻ കറി ഇണ്ട്. ഒക്കെ ഇണ്ട് ചോറ് ആയിന് ചോർക്ക് സാമ്പാർ ഇണ്ടാക്കാണ്ട് ഏഹ്
സാമ്പാറായ പിന്നെ ഇഞ്ഞ് ഉച്ചെക്കും എത്തും നോക്കണ്ട ആ സാമ്പാറെന്നെ ഇണ്ട്
ആഹ് ഉച്ചക്കും അന്തിക്കുംഇണ്ടാവോല്ലലെ. ഞങ്ങെക്ക് ചിക്കെൻ ഏഹ് ഞങ്ങെക്ക് ചിക്കെൻ കറിയാ
ഉം ഇഡ്ഢ്ലിഓക്കെ ഇണ്ടാകേല്ലേ ഇങ്ങള്?
ഞങ്ങെൾ ഇണ്ടാക്കെൽ ചുര്ക്കാ എല്ലാർക്കും പറ്റുല്ലെയ്‌ന് അതെയ് ആഹ് പുളിച്ചോണ്ട് ഇക്കുമ്പോ എല്ലാർക്കും പറ്റുലാ
ഇവടെന്നാ എല്ലാർക്കും ഇഷ്ട ഇഡി ലിം ചമ്മന്ത്യോ ഇഡിലും സാമ്പാറോ.
ഏഹ് ഏഹ് അപ്പ സു
ദോശ കൊർ ച്ച് ഇഡ്ഡ്ലിം ചൂടും ഇഡ്ഡ്ലി പറ്റാത്തോൽ ഇണ്ടെയ് അപ്പ ഓർക്ക് ഉഴ്ന്ന് ദോശ ചട്ടിലാക്കിയാണ്ട് ദോശയാക്കും
ദോശയാവുമ്പം കുട്ട്യായാക്ക് പറ്റും ഇഡ്ഡ്ലി കുട്ട്യാക്ക് പറ്റുലാ
അത് ശെരി
രാത്രി അരച്ചെക്കലാണേയ് പച്ചേരിം ചോറും ഉഴ്ന്നും ഇട്ട് ആണ്ട് അര്ക്കും കൊർച്ച് ഉലുവിം ഇടും
ഏഹ്
ഞാൻ അപ്പക്കാരം ഇട്ടാട്ട് മൂട്യക്കും ന്ന്ട്‌രാവിലെ നീച്ചാണ്ട് ഇപ്പ്ട്ടാണ്ട് എൾക്യാണ്ട് ആ പാടെന്നെ ഇണ്ടാവൊള്ളു സുഖാണ് അരക്കാൻ നിക്കെണ്ട രാ രാവിലെ ആവുമ്പം ചട്ടിക്ക് ആണ്ട് പാർന്നാ മതി
സുഖാലെ
ദോശ ആവുമ്പം ഓരോന്ന് അങ്ങനെ പാർന്നൊട്ക്കാ ആ ഒര് ഇഡ്ഡ്ലി തട്ടില്ലെന്നെ ഒര് പൈനാറെണ്ണം പോകും പൈയിനാർ ഒറ്റയടിക്ക് കയ്യും അങ്ങനെ രണ്ട് മൂന്ന് വട്ടം ഇണ്ടാക്കിയാതി അപ്പോത്തിന് പണി കയ്യും
ആഹ് ആഹ്
ഇങ്ങെൻത്തെ കടിയൊക്കെ ആകുമ്പോ സുഖാണ് മറ്റെയ് ദോശയൊക്കെ ആകുമ്പോ അര്ച്ച് ഇണ്ടാക്കി ചുടണ്ടെ
ഞങ്ങക്കും മാണം ഇഞ്ഞ് അങ്ങെൻത്തെ മാങ്ങാ പേരപ്പണി പേരപ്പണി കൂടിര്ക്കെൽ കഴിഞ്ഞപ്പളെയ് ഞങ്ങക്ക് മാണം പുത്യാപെരേക്ക് ആ പുത്യാപെരേക്ക് ആവുമ്പോ ഞങ്ങക്കും മാണം അഒക്കൊന്ന് മാങ്ങാ. ഉം കിട്ടെ വാങ്ങെ ചെൽപ്പം കിട്ടി വെരും അല്ലെങ്കി ഞമ്മെൾ വാങ്ങണ്ടെരും കിട്ടിയില്ലെങ്കി ഇഞ് പുതെ പേരിക്ക് പോവുമ്പോ അങ്ങെൻത്തൊക്കെ ഓരോന്ന് വാങ്ങെണം ഇഞ്ഞ് ഇല്ലാത്തെത് നോക്കി ഇത്രിം കാലം ഇപ്പം ഇല്ലാ
ഇല്ലാത്തൊക്കെ ഓരോന്ന്ങ്ങനെ വാങ്ങികാണ്ടി എന്ന പിന്നെ സുഖാണ് എല്ലാർക്കും പറ്റും മാണം.
എല്ലാർക്കും പറ്റും മാണം അല്ല പറ്റാത്തോൽക്ക് പിന്നെ ഒര് കൊർച്ച് ഇണ്ടാക്കി മറ്റേ പറ്റ്ന്നോൽക്ന്നാലോ. ആഹ് തോന ആള്ണ്ടാബ്ലേ ആഹ് പറ്റാത്തെയ് ഇപ്പോ ഒന്നോ രണ്ടോ ആൾക്കാര് ഒള്ളു ആ ഓൽക് ഉം മകനല്ല മ റ്റാത്തെ മകനെന്നെ പറ്റാത്തെ ഓന് പിന്നെ എത്തെം പറ്റണ എത്തെം ഉണ്ടാക്കിയാ മതിയെല്ലോ
ദോശ ഇട്ടെട്ത്താൽ കൊയ്ഴപ്പല്ല ഉ യുന്ന് ദോശാക്യാണ്ട്.
ഉം ഉം. ഇണ്ടാക്കിയൊക്കെണം ഇന്നാ ഇഞ്ഞ് ഏതാലും പെരപ്പണി ഏകദേശൊക്കെ ആയി തൊടങ്ങീണ് ഇഞ്ഞ് പുതെ പെരിക്ക് പോവ്മ്പയൊക്കെ വാങ്ങണം ഇത് വെരെ വാങ്ങിലാ ഇൻക്ക് അയിനെ പറ്റി റ്റി അറീലാ അഹ് രസണ്ടാവോ ചുട്ണെതും അറീലെയ് അയിന്റെ മാവും ഇതൊന്നും പിന്നെ അയിമ്മെക്ക്
ഉം ആഹ് ഇണ്ടാക്കിയൊക്കെണ്ടി സുഖാണ്
അയിമ്മെക്ക് നോക്കൂലാ അതാണ്
ഉം
കുട്ടിയാളൊക്കെ ഇണ്ടാക്കും ഓൽ ഇണ്ടാക്ക്ണ്ടോ പർണെയ്ക്കോട്ടെ ഞാ അയിമ്മെക്ക് ഒന്നും നോക്കുലെയ് അതാ ഇള്ളെത് പിന്നെ അമ്മെൾ മൺ
ആഹ് കൂട്ട്യാൾ ആരേലുംക്കെ ഉണ്ടാക്കി മദ്യല്ലോ
ആഹ് ഓര് പോകുമ്പയ്ൻ നമ്മക്ക് കജൂലേ പിന്നെ നമ്മള് നോക്കൂല്യ്മക്കേ ഓല് ഉണ്ടാക്കട്ടെ ന്നാ തിന്നാലോ ന്ന് വിചാരിച്ചു
ശ്രദ്ധ ഉണ്ടാവുലല്ലോറ
ശ്രദ്ധല്ലേ ശ്രദ്ധി ഇതാണ് ഒന്നിന കിട്ടാത്തെ, വേറെരാള് തോണക്ണ്ടകമ്പോ നമ്മൾ പിന്നെ അതിമക്ക് മൈന്റ് ചെയ്യൂലേ
ശ്രദ്ധിച്ചൂല ഇന്നാ നമ്മൾ ഒറ്റക്കാണെങ്കിൽ അതണ്ടാക്കി പഠിക്കും ചെയ്യും.
ഓറ്റക്കണിങ്കി ഇണ്ടാക്കും ചെയ്യും എല്ലം നമ്മള് നോക്കും നമുക്ക് ആവശ്യം ഉണ്ടാവും ശെ ഒറ്റക്ക്‌ അക്കലസ് ശ്രദ്ധ ഇല്ല
ഇല്ല അയിമ്മേ അതിന്റെ ആവശ്യം ഇല്ല ന്നാ ഒരാൾ ഉണ്ടാക്കണ്ടല്ലോ
അതാണെയ്
പിന്നെ ചുട്ടാട് ചുട്ടാൽ ചുടാൻ സുഖമാണല്ലോ മാവ്
ചൂടാനസു ഉം അതന്നെണ്. പാട്ട് ഞാനെക്കയില് എരപ്പായതാ മടിയണിപ്പ മഠിയൻ മല ചുമക്കുന്നറിഞ്ഞ തൈറോ അതൊന്നുല്ല പേരീലെ പണിക്ക് മരക്കൾ വന്നാലേ മരക്കളും മക്കളും ഉണ്ടാക്കലോഡാങ്യാലേ പിന്ന ഞമ്മള് ബേക്ക്ക്ക്ന്ന്
ചെലോൽക്ക് തൈറോയിഡ് ഇണ്ടായ മടി ഉണ്ടാവോലോ.
ഏർ തൈറോയിഡ് ഒന്നുംല്ല ഇത് മടിയാണ് മടി. ഓലെടുക്കല്ലോ അപ്പൊ ഓലെടുക്കുമ്പ മ്മള് തിന്നാൻ ചെന്നാതി പിന്നെ അടുപ്പത്ത്ക്ക് നോക്കൂല, പൊറമത്തെ ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിർക്കും അപ്പൊ പിന്നെ അടുപ്പത്ത് പറ്റേ പോയി
പിന്നെ കുട്ടികളുണ്ടാവോലോ കൊറേ നോക്കാൻ നിങ്ങൾക്ക്ല്ലേ പേരെ കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോ ആപ്പ ഓല നോക്കാനല്ലേ നേരണ്ടവുള്ളു ഓല കച്ചറൊക്കെ തീർക്കാന്.
അയിന്നല്ലോ കുട്ടികളെ പിന്നെ എന്റെ കൂട്ടിലുണ്ടാവും ഞങ്ങളങ്ങനെ നടക്കും ചെറിയ കുട്ടികളല്ലേ അപ്പൊ മറ്റേ മറന്നു.